ഹലോ?
ആഹ്
എന്താണ് വിശേഷം?
സുഖായിട്ട് പോണൂ. അവിടെയോ?
അതെ, ഇവിടെ കൊഴപ്പൊന്നുല്ല അങ്ങനണ്ട് പോണു, മഴയൊക്കെ ഇണ്ടാ?
ഇല്ല്യ, ഇല്ല്യ ഇന്ന് ഒരുച്ചയ്ക്കൊക്കെ ഒരു മൂടലും ഒരു പാറിക്കൊണ്ടിരിന്നെ പക്ഷെ ഇപ്പൊ കൊഴപ്പല്ല ഇപ്പം നല്ല വെയിലൊക്കെണ്ടായിരുന്നു
ഇവടെ നല്ല മഴക്കാറാ പെയ്യണില്ല പക്ഷെ ഇരുണ്ട് കുത്തി നിക്ക
അതെ രാവിലെ മുതലേ അങ്ങനെയാ?
രാവിലെ വെട്ടുണ്ടായി പിന്നെ ഒരു ഉച്ചായപ്പോ തൊട്ട് ഇരുണ്ട് കുത്തി നിക്കാ അന്നാ പെയ്യണ് ണ്ടാ അതൂല്ല്യ വെർതെ ഇങ്ങന ഇരുട്ടടഞ്ഞിങ്ങനെ നിന്ന്ട്ട് ഇങ്ങനെ നിക്കാൻ പെയ്യാണെങ്കി പിന്നെ പെയ്യും ആ ഇരിട്ടടഞ്ഞു നിക് ക്കുമ്പോ നമുക്കൊരു വേഷമം പോലെ ഒന്നില്ലെങ്കില് വെയില് അല്ലെങ്കി മഴ അങ്ങനെയാണെ കൊഴപ്പവില്ല
ആഹ് മഴ പെയ്യുമ്പോഴും പേടിയാ
മഴ പെയ്യുമ്പോ എനിക്ക് പേടി ഇല്ല ഇടി വെട്ടുമ്പോളും ആഹ് മഴ പെയ്യുമ്പോ പേടി ഇല്ല ഇടിവെട്ടും കാറ്റൊക്കെ വരുമ്പോ പേടിണ്ട് വേറൊന്നുവല്ല പൊറത്ത് നടക്കണ ആൾക്കാരെ കാര്യം കഷ്ടാവു അപ്പ
അതെ അതെ പക്ഷെ ഇനിപ്പം മഴയൊ ക്കെ പെയ്യുമ്പോ കൊറേ അധികം വെള്ളം വരുന്നുണ്ടല്ലോ ഇപ്പൊ നമുക്ക് മ അപ്പ അത് കാണുമ്പ എനിക്ക് ഭയങ്കര പേടിയാ
ആഹ് ആഹ് ആഹ് അങ്ങനെ വര് ആഹ് നിർത്താതൊക്കെ എല്ലാ വർഷോം പെയ്യണതല്ലേ നല്ലോണം മഴ നിർത്താതെ
ഇപ്പ കഴിഞ്ഞ വർഷോം അതിന്റെ മുമ്പത്തെ വർഷോക്കെ അത്യാവശ്യം നല്ല രീതില് മഴ പെയ്തോണ്ടിരിക്കാണല്ലോ അതേപോലെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാട
ആഹ് ആഹ് വെള്ളക്കെട്ടും കാര്യങ്ങളും വെള്ളം കേറലും അങ്ങനത്തെ പ്രശ്നോ ആഹ് പക്ഷേ ഇതവണ ഇടിവെട്ടാണ് ഭയങ്കര പ്രശ്നം ഒണ്ടാക്കണേന്ന് തോന്നാണ്ട്
ആഹ് ഇടി ഇപ്പ അവടെ ഇവടെ ഇപ്പ ഇടി ഇണ്ടാവാറില്ല അവടെ ഇണ്ടാവലുണ്ടോ?
ഞങ്ങള് കൊറച്ച് ദിസം മുമ്പൊക്കെ നല്ല ഇടി കുടുക്കുണ്ടായി ഇപ്പൊ രണ്ട് മൂന്ന് സായിട്ട് വെയിലാർന്ന് ഇന്നാണ് ഇപ്പ ഇങ്ങനെ ഒരു ഉച്ച വരെയും വെയിലായിട്ട് പിന്നെ മങ്ങിച്ച ഇടികുടുക്കൊന്നുല്ല ഇടികുടുക്കം വരുമ്പോളാണ് നമ്മള് പേടിക്കേണ്ടത് പൊറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാര്ക്കൊക്കെ അപകടം ആഹ് പൊറ ത്ത് ജോലിയാണോരിക്കൊക്കെ അപകടം അല്ലേ നമ്മള് വീടിന്റെ ഉള്ളില് രിക്കുമ്പോ ഒന്നും അറിയൂല പക്ഷേ പൊറത്ത് നടക്കണ ഓര്ക്ക് അത് ബുദ്ധിമുട്ട് ഇണ്ടാക്കും.
ആഹ് അതെ അതെ പക്ഷെ പിന്നെ
ആഹ് ഈ മിന്നലും ഇടിയൊക്കെപ്പാ ഫസ്റ്റിലെ ഇജ് ഉം മഴ പെയ്തോണ്ടിരുന്നപ്പോ തൊടക്കത്തില് ഇണ്ടാരുന്നല്ലോ മിന്നലൊക്കെ ഭയങ്കരായിറ്റ് ഇടിയൊക്കെ മറ്റേ സി ച്ച് ബോർഡിന്റെ ഉള്ളിന്നൊക്ക ഓരോ തീ പോലെ
തീ പോ ആഹ് ആഹ് തീ ആഹ് തീ പോലെ പാറും. നാല് നാല് പിള്ളേര് മരിക്കുകയും ചെയ്തല്ല മറ്റേ ഇടിവെട്ടില് ഈ അടുത്ത്.
അത് എന്തോ ഒരു ഒരു വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടെ മരങ്ങളൊന്നും ഇല്ല്യന്ന് പറഞ്ഞു.
ആഹ് അവടെ വച്ചിട്ട് മരിച്ചു പോയതാണ് ഏഴു പേരുണ്ടായല്ല. അയില് നാലു പേരെ അഞ്ചു പേരെങ്ങാണ്ട് മരിച്ചു തോന്നണ്ട് മൊത്തത്തില് ആഹ്
അതൊക്കെ കേട്ടപ്പോ ഭയങ്കര പേടിയാരുന്നുട്ടോ.
ആഹ് അപകടം ഭയങ്കരവാണ് ഇടി വേ ഇടിവാളാണ് അപകടം ഇടി വെട്ടല്ല. ആ മിന്നലുണ്ടല്ലോ അതാണ് നമുക്ക് എറ്ത്ത് വരണത്.
അതെ അതെ
പിന്നെ കാറ്റ് കാറ്റായാലും പ്രശ്നവാണ്. കാറ്റ് മരങ്ങള് അപകടം ഉണ്ടാക്കും. കാലവർഷം എന്തായാലും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്.
അതെ അതെ പേടിയാണ് പിന്നെ മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴായാലും.
ആഹ അതന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കള്ളുതന്നെ. ടെൻഷന ആയിരിക്കുള്ളൂ വരാ നേരം വൈയ്യാലും ആദ്യ ആയിരിക്കുള്ളു എവിടെ പോയി എന്തായിന്നക്കാം.
ആഹ. പിന്നെ ഇപ്പ നമ്മള അടുത്ത ഇല്ലാതിരിക്കുമ്പോ തന്നെ നമുക്കിപ്പ അവിടെ അവര് ക്ലാസ്സിലായിരിക്കും. നമ്മള അവര് സേ സേഫ് ആയിരിക്കും പക്ഷെ എന്നാ കൂടിട്ട്. നമുക്ക് ഭയങ്കര ടെൻഷനാ ല്ലേ.
എന്റെ മോള് ഒരു തവണ പത്താം ക്ലാസായിരുന്നിട്ട് ഇതുപോലെ തന്നെ കാറ്റും മഴയും ആയിട്ട് അവിടെ കേറീന്ന് ഞാനിവിടെ കിടന്ന് ആദ്യ പിടിക്കാണ് സമയം കഴിഞ്ഞിട്ട് വരാണ്ട്. ലാസ്റ്റ് ഞാൻ എന്റെ ചേട്ടത്തിടെ മക്കളോട് വിളിച്ചു പറഞ്ഞു അവള് വന്നിട്ടില്ല അന്വേഷിക്ക്. പിന്നെ ഞാൻ സ്കൂളിലെ നമ്പർ തപ്പിപ്പിടിച്ച് ടീച്ചർമാർക്ക് വിളിച്ച പറഞ്ഞ് ഇവിടുന്ന് എല്ലാ കു കുട്ടികളും പോയി ഇവിടെ ആരുല്ലന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പിന്നെ ഞൻ പിള്ളേരോട് ആമ്പിള്ളേരാണ് ഈത്തയുടെമക്കള അവരോട് പറഞ്ഞ് അവള എത്തിയിട്ടില്ല അന്വേഷിക്കാൻ പറഞ്ഞു. അവ അവരൊന്നും പോയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവോള് പറഞ്ഞ് ഇടി വെട്ട് മഴയപ്പോ ഒരു സ്ഥലത്ത് കേയറന്ന് ഞാൻ അന്വേഷിച്ച് പോയണ്ട് കൊട എടുത്ത്ടു ഉടുത്തടു ഇട്ടൊടുപ്പാവരെ പോയി.
അതെ ആഹ നമുക്ക് വേജാറാണ്. ആ ശരിയാ നമ്മളെ മക്കള് പ്രത്യേകിച്ച്.
ഇട്ട്ടുപ്പാല അന്വേഷിച്ചു പോയി. ഹലോ ഹലോ എന്ത് ഇതാണ് രണ്ടും കൂട. ആ ഇപ്പൊ കേൾക്കണ്ട് കേൾക്കണ്ടായില്ല. പിള്ളേരുണ്ടെന്നോണ്.
ആ പിള്ളേര് ആ അവര് മുകളില് കളിക്ക.
അതെയല്ലേ ആഹ എത്ര കുട്ടികളുണ്ട്.
ക്കുന്നുണ്ട്. മഴ പെയ്തിട്ടേ ഇവിടെ റൂ എന്താ പറയാ. ആ എങ്ങനെ. അവിടുത്തെ സൗണ്ട് കൊണ്ടാണോ കേക്കാത്ത എനിക്ക് രണ്ടു പേര്.
അതെയല്ലേ ആഹ എന്തോര അധികം വലിയ കുട്ടികളായാ.
ആറ് വയസ്സും ഒരാൾക്ക് എട്ട് വയസ്സും.
ആഹ് കൊഴപ്പില്ല കൊഴപ്പില്ല.
അങ്ങനെയൊക്കെ പിന്നെ അവരിപ്പോം. മീനൊക്കെ മറ്റേ താവളാമുട്ടിലാണോന്ന് അറിയില്ല. താവള തവളേം കുട്ടകളില്ലേ മ വാൽമക്രികൾ അതാണോ ആ അതാണോ അറി അറിയില്ല. രണ്ട് കുപ്പിലാക്കിട്ട് രണ്ടെണ്ണം കിട്ടീ എന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ നോ കീട്ടില്ല. ചെലപ്പോ അതായിരിക്കും
ആഹാ. ആ ആ അത് പൊറ് ചെയ്യ്പോ തവള പൊത്തല് തവളായിട്ട് മാറും.
അല്ലെങ്കിൽ തന്നെ ഇവിടെ അല്ലിൽ തന്നെതവളകൾ ഉണ്ട് അങ്ങനെയെല്ലാം നമ്മള് അല കിണോടുത്തക്കെഇങ്ങനെ പൊറത്തൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ വെള്ളൊക്കെ ഉള്ളോട്ത്ത് കാണാലോ ആ അപ്പ ഇൻക് വന്ന് കൊണ്ടന്ന് കാട്ടി ആ ഇവിടെ അങ്ങനെ ഇണ്ടാവോ എനിക്കറിയില ഇവിടെ മാ മീനന്നേ ആട്ടോ ചെറിയ കുഞ്ഞു മീനാ
ആഹ ആഹ
മീനെ പരലാണോന്ന് നോക്കണങ്കിൽ നല്ല സ് സ്റ്റെതസ്കോപ്പ് എടുത്ത് നോക്കണം അത്രയും കുഞ്ഞിതാ
അതെല്ലേ
ആഹ് ഇത് ഇവര് എന്നിട്ട് ഇതിനാണ് ഒരു ഫിഷ് ടാങ്ക് സെറ്റെയ്യണം മറ്റ് മറ്റോന് ഇങ്ങനെ മോന് പറയ്ണ്ട് ഒരു ഫിഷ്ടാങ്ക് സെറ്റിയ്യണം ഞാൻ പറഞ്ഞ് ഇപ്പ ഈ ഫിഷ് ടാങ്ക് അല്ല അവിടെ ഒ ഒര് ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നോ പറഞ്ഞ് ഞാന്
ആഹ്
ഇങ്ങനെ അതൊരു ചേറ് മണ മണക്കും ചെയ്യൂട്ടോ അത് അതിന്റെ വെള്ള ഒക്കക്കൂടെ അകത്തൊക്കെ കൊണ്ടേയാല് അതിന്റെ ഒരു മണാണല്ലോ
ആഹ് ചെളി ചെളിണ്ടായിട്ടാ ചെളി വെള്ളായിട്ടാ ആഹ്
ഇവരത് കൊണ്ട് നടക്ക്ണ്ട് ഇപ്പോ ഈ കുട്ട്യാള് ഈ മഴക്കാലം ആയാല് ഇങ്ങനെയാണല്ലോ പിന്നെ തോ ട്ടിലും ഇതിലൊക്കെ വെള്ളം കൂടിയോന്നൊക്കെ നോക്കാന് പോട്ടേന്നൊക്കെ ചോദിക്കും ഞാൻ ഇവിടുന്ന് വിടൂലാ
അദിയം എറക്കണ്ടാ പാമ്പൊക്കെ ഇള്ളതാണ് ഇപ്പ ഭയങ്കര പാമ്പിന്റെ ശല്യം അല്ലേ
ആഹ് പേടിയാണ് മഴയായാലും പേടിയാ ചൂടായാലും പേടിയാ പാമ്പിനെ കാണുമ്പോ ഇന്നലെ ഞാനിങ്ങനെ ഒരാൾക്ക് കോള് ചെയ്തോണ്ടിരിക്കുമ്പോ അവരുടെ സ്റ്റോക്ക് റൂമില് ചേര കേറിയാർന്നു ഇന്റെ പടച്ചോനെ ഇന്റെ ഉള്ള് പോയി
എന്തിനാണ് ആഹ് അവര് ഓടി ഞാ ഏ പെട്ടെന്ന് നമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഒരാർ ർപ്പ് കേട്ട്ട്ടോ അപ്പോ ഞാന് ചോദിച്ചു എന്താ പറയാ എന്ത് അപ്പ ഞാൻ എന്തോ പേര് വിളിച്ചുട്ടോ അപ്പ ഞാൻ വിചാരിച്ചു മോ മക്കളെ പേരെന്തോ മക്കളെന്തോ വീണോ അങ്ങനെ എന്തോ വിചാരിച്ച് അപ്പോ അവര് പറ ങ്ങനെ ചേര പോയി അപ്പം ഞാൻ പറഞ്ഞു ഇന്നാ ഞാ കോള് കട്ടാക്കാ അപ്പ വേണ്ടാന്ന് പറഞ്ഞു അവര് കോള് കട്ടാക്കണ്ടാ ഇക്കാനെ വിളിച്ചിട്ടുണ്ട്ന്നൊക്കെ പറഞ്ഞു സ്റ്റോക്ക് റൂമിലൊക്കെ കേറിപ്പോയാ അത്യാവശ്യം നല്ലോണം സധങ്ങള്ണ്ടാവല്ലോ സ്റ്റോക്ക് റൂമ് പറഞ്ഞാ നമ്മൾ എല്ലോം ഡമ്പെയ്യണല്ലേ ആഹ് അപ്പം കൊറേ നേരം കഴിഞ്ഞാ ഞാ പിന്നെ കോളൊക്കെ കഴിഞ്ഞേരെ ഞാൻ മെസേ സേജയച്ചു എന്താ സാധനത്തെ കിട്ടിയോ ചോയ്ച്ചിട്ട് അപ്പൊന്നും കിട്ടീട്ടില്ലാ നോ ക്കികൊണ്ടിരിക്ക്യാർന്ന് നമുക്കൊരു നമ്മക്ക് എനിക്ക് അങ്ങൻത്തെ സാധനത്തിനെ കാണുന്നെ തേ അറപ്പുവാണ് എനിക്ക് പേടിയാണ് മൊത്തത്തില് പേടിള്ളെ ഒരു സാധനം അതാ
ആഹ് ഞങ്ങള് ഇവിടെണ്ട് നല്ലോണം
തെന്നെ
ഉം ഞങ്ങളെ മുറ്റത്ത് കൂടെയെക്കെ എപ്പളും പോണ കാണാ
ഇമ്മേ എനിക്ക് ഭയങ്കര പേടിയാ അത് ആഹ് ഇനിക്ക് അങ്ങൻത്തെ സാധനത്തിനെ തന്നെ ഭയങ്കരെ പേ
എ എനിക്കും ഭയങ്കര പേടിയാ അയിനെയെക്കെ ഇനിക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും പേടിയില്ലാ പേടിയുള്ളൊരു സാധനം പട്ടിയും പാമ്പുവാ ആ രണ്ട് സാന എനിക്ക് ഭയങ്കര പേടിയാ പട്ടീനേം പാമ്പിനേം
ആഹ് അയ് ശരി പാമ്പ് ഭയങ്കര പേടിയാ ഇപ്പം കൊറച്ചെടെ ആ ചൂട് സമയായപ്പോ എ ഐ ആയിട്ടും ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പഴെ കൊറെ എ ഐ വീഡിയോസും ഇണ്ട് അതിന്റെടേല് ഇന്നട്ട് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ നമ്മക്ക് ഭയങ്കരെ പിന്നെ ഫ്രിഡ്ജ് തൊറക്കുമ്പഴും ബാത്റൂമി പോകുമ്പഴും ഒക്കെ ഇതാ ചിന്താ
അങ്ങനെ പേടിക്കൊന്നും വേണ്ടാ നമ്മള ഈ മറ്റ് മറ്റേ എഹ് എന്തൂട്ടാണ് നമ്മ ഹെയർ ഹോളിലൊക്കെ നെറ്റടിച്ചിട്ടില്ലേ ആപ് അപ്പൊ പിന്നെ വിഷയല്ല വാതലൊന്നും തൊ ർന്ന്ണ്ടാണ്ടിരുന്നാ മതി അങ്ങനൊക്കാ ഇവടെ സ്ഥിരം എന്നും കാണണ സാനോ ഞങ്ങ വാതലൊന്നും തൊറക്കൊന്നുല്ല അങ്ങനെ ജനല് തൊറക്കൂല വാതല് തൊറ ക്കുല ഒന്നും തൊറക്കുല്ല
ഇവിടെ അതെ അങ്ങനെ തന്നെയാ ഇവിടെ ഞാന് ഞാന് പൊതുവേ എനിക്ക് ജനല് തുറന്നിടണതൊന്നും എനിക്ക് ഇഷ്ടുല്ല പിന്നെ ഇപ്പൊ കൊതുകിന്റെ ശല്യോണ്ടല്ലോ പിന്നെ മയക്കാലായിട്ടെ ആഹ് അപ്പൊ ഞാന് പൊതുവേ ഒര് ഒരു സ ഇതും തൊറന്നിടൂല പിന്നെ ഇവര് ഇപ്പം പൊറത്ത് ഈ മീന് പിടിക്കാൻ പോണോണ്ട് ഇപ്പ രണ്ടൂസായി
ആഹ് ഇന്ന് ഞായറാഴ്ച്ചായിട്ട് സ്കൂളൊന്നും ഇല്ലല്ല
ആഹ് ഇല്ല അപ്പൊ അവര് വെ വെയിലൂണ്ട് അല്ലെങ്കി മയായാ പൊറത്തൊന്നും എറങ്ങൂല അവര് ടി വീം കണ്ടിരി ക്കും ഇവടെ
പക്ഷെ ഇന്നിപ്പോ ഇന്നിപ്പോ ഇങ്ങനെ ആണ് അവരിങ്ങനെ പൊറത്ത് നടക്കണണ്ട് ഇനിപ്പൊ കൊളം സെറ്റെയ്യാൻ പോയതായിരിക്കും ആ കുഞ്ഞ് മീനെ കൊളത്തിലിട്ടാ കാണൂല അത്
ആഹ് കൊളം എവിടേണപ്പൊ
കൊളം ഇല്ല അവര് കൊളം കുയിച്ചിട്ട്ണ്ടാക്കി മറ്റേ കവറൊക്കെ വെച്ചിട്ട് വേണെങ്കി അവര് അവരു ടേതായ ഒരു രീതിയില്
ആണാ ആഹ് മനസിലായി മണ്ണ് കുഴിച്ചിട്ട് പ്ലാസ്റ്റിക്ക് വച്ചിട്ട് അതിന് മുകളി വെള്ളം ഒഴി ച്ചിടും ഉം ആഹ് തവള പൊത്ത് കലിമീൻ ഇടാനാണല്ലേ
ആഹ് തവള പോത്തൽ മീൻ അത് മീനിനെ കാണുന്നില്ല മീനന്നെയാണ് തോനണ് പക്ഷെ അത് അത്രയും ചെറുതാന്ന് പറഞ്ഞ എനിക്കറിയില്ല അത്രയും കുഞ്ഞിതാ കാണുന്നില്ലത് അങ്ങനെ
വേറെ എന്താണ് വിശേഷം ചോറുന്നാ കറിയൊക്കെ എന്താവുന്ന്
ചോറും കറിയൊക്കെ ഇവിടെണ്ട് ഇപ്പ ഇക്ക എന്തോ എവിടക്കോ ബൈക്കിലാണെന്ന് തോന്നണു കാറൊന്നും എടുത്തില്ല എവിട്ക്കോ പോ ചൊരം കേറട്ടേന്നോ എന്തോ പറഞ്ഞ് പോയിട്ടുണ്ട് ഇവിടുന്ന്
അതേലേ
ഉം ഇനിപ്പോ ആള് രാത്രിയാകും വരാൻ അപ്പം ഫുഡ് ഒന്നും ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല ഉച്ചക്കത്തെ മീൻകറിയൊക്കെ ഇണ്ട്
അതേലേ ഇന്നാ ശരി ഞാൻ വിളിക്കാട്ടാ
ഓക്കെ
ആഹ്